ലോ
ഹലോ
ആഹ എന്താ
സുഖം തന്നെ എന്താ അവിടുത്ത വിശേഷൊക്കെ
നല്ല വിശേഷം സുഖം തന്നെ.
ഉം എന്താ ഒന്നു ഇല്ല ദേ ഇവി ടിങ്ങനെ ഇരിക്കെരുന്നു.
ആയ് ശരി. അ എങ്ങോട്ടും പോയിട്ടൊന്നുംല്ലേ വീട്ടിലന്നെ?
ഞാൻ ഇന്നിപ്പോ വീട്ടില് ഇണ്ട്.
ആ വെക്കേഷൻ ആയിട്ട് പൊറത്തൊന്നും പോയി
രണ്ട് മൂന്ന് ദിവസായിട്ട് പോറത്തന്നെ ആയിരുന്നു. ഇന്നിപൊന്നകത്തില് കേയറിയത്. ഞങ്ങളിങ്ങനെ മൈസൂരൊക്ക കാണാനു ഇങ്ങനെ പോയിന്.
ഹലോ
ഹലോ
ആ
ഞങ്ങള് മൈസൂർക്കിനി പോയിരുന്നത്. നിങ്ങളെങ്ങട്ടേ പോയിനിയോ
ഞങ്ങള് വയനാട് പോയിന്
അത് ശരി
വയനാട് പോയി ഞങ്ങള് വന്നു പിന്നെപ്പോ ഇന്നലെ ബീച്ച് കൂടൊക്കെ ഇങ്ങനെ പോയി വെയിലായത് കൊണ്ട് പൊറത്ത്ക്കൊന്നും എറങ്ങൂല ഇന്നാലും
ആ ആ അതെ ആ ആഹ് നല്ല വെയിലാണ് മുറ്റത്തക്ക് എറങ്ങാ ഇപ്പ കഴിയാത്തൊരവസ്ഥയാണ്
ആഹ് അപ്പ എന്നാലും ഇപ്പ ഇപ്പഴല്ലേ പോവുള്ളൂ
ആഹ്
അങ്ങന പോയതേനീ
ഉം നിങ്ങള് വയനാട് എവിടെ എവിടക്കൊക്കെ വയനാട്ടിന്ന്
വയനാട് ഞങ്ങള് പിന്നെ ഇബടെ പിന്നെ എന്താ പറയാ തൊള്ളായിരം കണ്ടില്ലേ അങ്ങനെ അങ്ങനാ അങ്ങനെ അങ്ങനെ പോയി അവിടൊക്കെ പോയിക്കാണ്ട് അവിടെ ഓഫ്റോഡ് ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ അങ്ങ് കേറിക്കാണ്ടും കേറിക്കാണ്ടും കണ്ട് കാണ്ടു
ആഹ് ഇപ്പം പിന്നെ കൊറെ പാർക്കും കാര്യങ്ങളൊ
ആഹ് ഇപ്പൊ കൊറേണ്ട് ഇപ്പൊ കൊറേ വന്ന്‌ക്ക്ണു ഭയങ്കര തെരക്കാണ് ഇപ്പൊ വെക്കേഷ നായതോണ്ട് ഫാമിലി ആയിട്ടും കുട്ടികളെ കൊണ്ടിട്ടേ
ആഹ് അതെ ന നല്ല തെരക്ക് ആഹ് തെരക്ക് പിടിച്ച ടൈമാണ്പ്പൊ
ഫു ള്ളാളുകളാ അത്രക്കും തെരക്കാ ആഹ് പേടിക്കെണ്ട് അയിനാ ഫുൾ തിങ്ങി ന്ക്കാണ് നർ ച്ചാളുകളാ അങ്ങോട്ട് കേറ്ന്നെ എവിട്ന്നക്കെ വന്നതൊക്കണ്ട്
ഉം ഉം പല സ്ഥലത്തുന്ന്‌ ഇങ്ങനെ കാണാൻ വര് അല്ലേ
ആഹ് അതാണ് ഈ ഒരു സമയത്തല്ലേ എല്ലാർക്കും ഒരു പോരാൻ കഴിയുള്ളു മറ്റത് കുട്ടികള ക്ലാസ് കളഞ്ഞാലും പോവൂലല്ലോ
ആ ആ ക്ലാസ്ലലേ എന്നും ഇപ്പോ ഡെയ്ലി സ്കൂളുകളാണ് സ്കൂൾ ഇപ്പൊ ഒരു ദിവസം ഒയിവോൽക്ക്
ഒഴിവ് കൊ ഏ അത് കൊടുത്ത ക്ലാസ്ല്ല്ലാ കി ഞാ ആ ക്ലാസ് ഭയര ബുദ്ധിമുട്ടാണ് അപ്പ പിന്നെ പോവാതെക്കാൻ പ റ്റൂലല്ലോ
അതെ
അപ്പൊ പിന്നെ അങ്ങനെ ആഗ്രഹം പറഞ്ഞ സ്കൂളി അതങ്ങനെ വിട്ടിട്ടില്ലേനി ഇപ്രാവശ്യം പോയിട്ടില്ല സ്കൂള്ന്ന്
ഏ
അ അപ്പൊ പിന്നെ അങ്ങനെ പോയതാ വയനാട്ട്ക്ക് പോവല്ലേർന്നപ്പ അങ്ങനെ പോയത പിന്നെ പിന്നെ സിപ്ലൈനും ഇ തിലൊക്കെ അങ്ങേലൊക്കെ കേറിക്കാണ്ട് ആദ്യായിട്ട് കേറിയോക്കല്ലേ എക്സ്പീരിയൻസ് ചെയ്താണ് ഇതുവരാണ് പിന്നെ സൂചിപ്പാറ ആ ആ വാട്ടർ ഫാൾസ് അങ്ങനെ ഇതി ലങ്ങനെ പോയി ആ റോട്ടില
ആ
അതൊക്കെ കണ്ടു വെള്ളച്ചാട്ടൊക്കെ കണ്ട്
ആയ് ശരി അ കാണാനാണങ്കിവിടെ കുറേണ്ട് കൊർച്ചെന്നല്ല
ഒരുപാട്ണ്ട് നട്ന്ന് കാണാനാണെങ്കിൽ ഒരുപാട്ണ്ട്
ആ
പോയിക്കാണ്ട് അടെ നിന്നുകാണ്ട ന്നെപോയി അവിടെ പോയി രണ്ടീസം നിന്നു രണ്ടീസ്ത്തിന് പോയിക്കാണ്ടങ്ങനെ പോന്ന് ഒരീസവ്ടെ പോയി നിക്കാ ആ ഒരീസവ് ടെ പോയി അവിടെത്തി ഇല്ലല്ല അങ്ങനെ അല്ല അവിടെ റിസോർട്ട് അ റൂം എടുക്ക ആ ആ ആ ആ അങ്ങനെ പൊയ്ന്നതാ
അവടെ റൂം എട്ത്ത് നിന്നാണ്ടൊക്കെ കാണാൻ പോവാ കുറേണ്ടാവും കാഴ്ച കാണാന്
അങ്ങനെ കൊറേ ഇണ്ട് പിന്നെ കൊറേ ദിവസം നിന്ന് ഫുള്ളായിട്ട് കാണാന് നിന്ന്ട്ടില്ല ഇ ന്നാലും രണ്ടീസം നിന്നാണ്ടാണ്ടങ്ങനെ പോന്നു
ആയ് ശരി
ഉം ഞമ്മള് കുടുംബക്കാർ അങ്ങനെ ആരേലും ഉണ്ടങ്കി സുഖാണോ?
ആഹ ആഹ ഞമ്മക്ക് അവിടെ നിന്നാ ആഹ വീടിലെ നിക്കാൻ അതന്നെ.
പിന്നെ പറഞ്ഞാല് ആഹ അതാണ് രണ്ടും റിസോർട്ടിലാണെങ്കിൽ റിസോർട്ടിൽ നിന്ന് നമുക്ക് ആ പൂള അങ്ങനത്തെ പൂളും റിസോർട്ടിലല്ല സ്കൂളും കാര്യങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങ വീട്ടിലായല് വീ അ അങ്ങന നിക്കേണ്ടിവരുന്നുള്ളു
അതെ അവിടെ കൊറെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ പുതിയതായിട്ട് പുതിയതായിട്ട് കൊറെ ഇപ്പ വന്നിട്ടുണ്ട്. ആ റിസോർട്ടൊക്കെ ഇപ്പൊ എല്ലാരും പറയണ്ട ഒരു മാസ ത്തിന് മുന്നേ തന്നെ ബുക്ക് ചെയ്യണമെന്ന്
ആ അപ്പൊ അങ്ങനെയണല്ലേ ഉം അങ്ങനെയാണ് അപ്പൊ ബീച്ചില് പോയിട്ടോ ബീച്ചിലിപ്പ ഒരു സ്ഥലം മുതല ഒരു സ്ഥലം വരയാ അങ്ങെ കുറെ ഉണ്ടാരുന്നല്ലോ. ഫുള്ള് തിരക്കാണ് കാലത്ത
ആ ഇപ്പെ ബീച്ചൊക്കെ ആകെ മാറിട്ട ട്ടെ മൊത്തത്തില് ആകെ മാറ്റങ്ങളാണ്. ഇപ്പൊ ഫുഡ് ഫുഡിന്റെ ഏരിയാന്ന് പറഞ്ഞ വേറെ ക് മാറ്റിയതോണ്ടേ
ആ അതാാണ് അതിപ്പോ ഒന്നും കൂടിട പിന്നെ ന്നാല് ഞങ്ങ വെയിലറിയിട്ടാണ് അവിടെ വന്ന് ഇരിക്കാനൊരു സുഖം ആ ആ അതൊക്കെ വ
കുതിര സവാരി
സവാരീന്റെ അതൊക്കെ കണ്ടു
ആ പേരച്ചൂട്ട് കണ്ടല്ലേ മേലെ കൂടെ പോണത്. എത്രോ ദൂരം പോണണ്ട് അതിലൊക്കെ കേറിയല് പൈസ
അല്ല അതാണ് പിന്നൊല് ആ ഉം പിന്നെ ഒക്കെ പറഞ്ഞ രാത്രിയത കൊണ്ട് കാറ്റ് കൊള്ളാൻ വരിരിക്ക ഒക്കെ ഒരു അഞ്ച മണിയായിയിട്ട് വരുന്നുള്ളൂ അപ്പൊ കാണാൻ ബുദ്ധി കഴ്യൂല്ല അഞ്ച് മണിയാകുമ്പോക്കെ ഒക്കെ വേഗം ഇരുട്ടായി തുടങ്ങൂല്ലേ ആ അപ്പൊക്കെ ഭയങ്കര തെര കയ്യ ആ ടൈംമാ അപ്പ അപ്പൊ ങ്ങട് കാണാൻ കാര്യള്ളൂ വെള്ളത്തിലായാലും ഒരു ഇതിൽ വന്ന് നൽക്കണമെങ്കില് ആ അത് വെയിലല്ലേ അപക്കാൽ ടൈമില് വന്നിട്ട് ഇങ്ങട്ട് ഭയങ്കര തിരക്ക്
അതെ
ഞാൻ ഫുഡൊക്ക കഴിച്ചു രാത്രി പതിനൊന്ന് പന്ത്രണ്ടണികഴിഞ്ഞ
അത് ശെരി
ഇങ്ങള് മൈസൂർക്കാ പോയിന്യെ
ആഹ് മൈസൂർക്ക് പോയി അവിടെ പിന്നെ പാലസും സൂ പാർക്കും ഒക്കെ എങ്ങനെ കണ്ടു പോന്നു ഞങ്ങൾ രാവിലെ പോയി വൈകുന്നേരം പോന്നു ഇല്ലല്ല രാവിലെ പോയി വൈകുന്നേരം പോന്നു അതിപ്പം പെട്ടന്ന് ഇങ്ങനെ വെറുതെ അങ്ങനെ ഇരുന്നപ്പോ ഒരു പൂതി ഞമക്ക് പോവല്ലേ പറഞ്ഞാണ്ട് അങ്ങനൊരു പോരല് ഇണ്ടായതേനി
ഏ പെട്ടെന്ന് പ്ലാനിങ് ഇണ്ടായി പെട്ടന്ന് പോയതാ
ആഹ് പെട്ടന്ന് പോയതിന് ഫുഡൊക്കെ ഞങ്ങവിടുന്ന് പുറത്തന്ന് കഴിച്ച് പിന്നെ ആ ഫാമിലി ആ ഫാമിലി അല്ലേനു പിന്നെ ഞങ്ങള് രണ്ട് ഞാന് മക്കളും ഹസ്ബന്റ്അങ്ങനെ ഞങ്ങളരു
അങ്ങനെ ആയിട്ട് പോയതാ അത് ശെരി. ആ അല്ല ഫാമിലിയ ഒക്കെകുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ട പോകണതാണ് രസം. അതൊരു രസംനെയാണ് കേട്ടോ ഫാമിലി എല്ലാരും കൂടി പോകുമ്പോ അത് വേറെ വൈബാണ്. അത്‌വേറെ വൈബാണ് അല്ല ആ അത് ബസ്സിൽ എല്ലാവരും കൂടി പോയി ഓരോടുത്ത് വണ്ടി നിർത്തി
ഉം സാധാരണ ഞങ്ങ ൾഅങ്ങനെ പോവാറ്എല്ലാരും കൂടിക്കൊണ്ട് അങ്ങനെ പോവാറധികോ അപ്പൊ പിന്നെ അങ്ങന ഒരു പുതിയന്ന അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ നമുക്ക് ഒറ്റക്ക് പോവല്ലേച്ചണ്ട അങ്ങനെയാണ് പോയതാപെട്ടന്നുണ്ടായി പോവല.
അത് ശെരി അല്ല നല്ല രസണ് എല്ലാരും കൂടിയായാലും പിന്നെ വണ്ടിരടുത്ത് നിർത്തി രാവിലെക്ക ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി. പച്ചക്കില ഫുഡ് ഉണ്ടാക്കിക്കൊ വയിക്കല് വച്ചില്ലെ വയി ലും എർങ്ങാ എല്ലാരും ഫുഡയിക്കാ എവിടെല്ല സ്ഥലംന്നൊന്ന ഇണ്ടാലേ എന്തേലും കാട്ടിൽ എവിടേലും ഇരിക്കാ കയ്ക്കാനരു ആണല്ലോ റോഡിന് വക്കത്തവിടെലൊക്കെ ഇന്ന് കഴിക്കാനും അതൊക്കെ ഒരു വൈബ് ഇപ നാൾ വൈബ ആണ് ഒരു ഓർമ്മയണക്ക രസം അതാണ്.
ആഹ അതെ നല്ലൊരു സ് ഒര് ഹാപ്പിനെസ് കിട്ടണ സ്ഥലം
സംഗതിയാണ്. എല്ലല്ലും ഇടക്ക്ഇങ്ങനെ പോവണം പുറത്തൊക്കെ ആഹ് അതാണ് അല്ലിൽ ഇടക്ക് ഇങ്ങനെ പോകണം. അതൊരു മനസ്സിനൊരു ആശ്വാസമാണ് ഈ പുറത്ത് കൊറെേ ഉള്ള സ്ട്രെസ്സ് സ്ട്രെസ് അരച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേ മൻസില് കൊറേ ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കൊന്ന് മാറാനും ഇ വന്നാൽ സുഖാണ്
അ തെ പോവാണെങ്കിൽ നമ്മള് സരിക്കവിടെ സ്റ്റേ ചെയ്യണം അപ്പഴാണ് അവിടെ കണ്ടു തീരൊള്ളൂ
ആണ് വന്നാൽമുഴുവനായിട്ട് കാണൻ ഒരുതിനുള്ള ടൈ തെ കിട്ടുള്ളൂ മറ്റേ നമ്മള് പെട്ടെന്ന് പോയി പോരുമ്പോ അങ്ങനെ പോയലും പെട്ടെന്നൊരു കാണ ആ കാണുന്ന കാശോടിൽ നിന്ന് കാണാനുള്ള ഒരു ടൈം മനസ്സിലാ ഇട്ട് കാണാനുള്ള ടൈംഒന്നുംണ്ടല്ല അറിയാതെ എന്തങ്കിലും കണ്ട് ഇട്ടലൊക്കെ എന്താണ് ന്ന അറിഞ്ഞു വ
ചോ അന്വേഷി അന്വേഷിക്കാൻ നമുക്കൊരു എതിർ ടൈംമ് കി ട്ടൂല്ല
ആഹ് കിട്ടൂല പെട്ടെന്ന് തീരും അതാ പ്പള്ളത് ടൈമില്ല അതാണ് അല്ലാത്ത കുഴപ്പ പ്പൊന്നൂല്ല
അതെ ഏതാലും ഇപ്പോ അവിടൊക്കെ ഫുൾ കാണാനൊക്കെ കൊറെ വന്നിട്ട്ണ്ട്
ആഹ് കൊറെ വന്ന്ണ് അത് എല്ലോട്ത്തും വന്ന്ണ് വന്നോട് ഫുള്ള് തിരക്കുവാണ്
ആ ആ വെക്കേഷൻ വെക്കേഷൻ ആയതുകൊണ്ട് മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ ഉ
ഫുള്ളതാ ഉള്ളു കുട്ടികളെയും കൊണ്ട് പൊക്ക് ആ പൂട്ടും അപ്പളെല്ലേ ഒരു ഒഴിവ് ഉള്ളേ അപ്പം പിന്നെ എല്ലാരും ഇപ്പം മാ സ്കൂളിലെ അധ്യാപകരായിട്ടുള്ള രക്ഷിതാക്കളക്കെ ആണെങ്കിൽ അധ്യാപകരൊക്കെ ആണെങ്കില് രക്ഷിതാക്കള് ഓർക്കൊക്കെ ഒരു ഒഴിവ് കിട്ടണ ടൈം ഇപ്പഴാണ്.
ആ ഓന്‌നുപ്പൊ അല്ലാതെ ഫാമിലിയായിട്ട് അടിച്ച് പൊളിക്കൂലല്ലൊ യെസ്
ആ അല്ലാതെ ഓല് ആ പോകുന്നല്ലാതെ പോണില്ലല്ലോ ഇപ്പൊക്കെ പൂട്ടി എല്ലാർക്കും ഉ സ്വന്തം ഫാമിലി ആയിട്ട് പോവാൻ പറ്റിയൊരു ഒരു സമയം ആണ് ഇപ്പോ
ആ അതെ അതെ
ഉം
നമ്മള് കൊറെ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹങ്ങൾ കൊണ്ട് നടന്നിട്ട് കാര്യയില്ലല്ലോ
കാര്യ അല്ല ഇടക്കൊന്ന് ഇങ്ങനെ പോമ്പോ ഒരു
പോയ് ആ ആ അതന്നെ മനസ്സിന് സുഖം കിട്ടും പിന്നെ എപ്പളും ജോലിതിരക്കുവായിട്ട് അണ് നടന്ന ഒന്നും കാര്യയില്ല നമുക്ക് ജീവിതം വന്ന് എൻജോയ് ചെയ്യാൻ ആ എൻജോയ് ചെയ്യാനും കഴികണ്ടേ
അല്ലേ ആ കേക്കുന്നില്ലേ
ആ അപ്പം കേട്ട് വേറെ എന്തൊക്കെ പിന്നെ
അല്ലേ
ഉം ആഹ് ഇനി പോണം
അത് ശരി ഉം
ആ. മുന്നാഴി കെടംനാല്.
ആ എന്നായി കെടന്നോ ശരി എന്നാ ആ ഓക്കെ